ഹലോ കേൾക്കാവോ കേൾക്കാം കേൾക്കാം ഹലോ ഹലോ കേൾക്കാം കേൾക്കാ
എടെ
ആഹ ഉണ്ട് ഉണ്ട് അവിടെയോ
കേക്ക്ന്ന്
ആഹ് കേൾക്കാം കേൾക്കാം ഇപ്പ കേൾക്കാം
മാഴേര്ന്നു ആഹ് ന്നല്ലമഴായിരുന്നു ആ ഇപ്പൊ ഒന്ന് നിന്ന്ട്ട് ണ്ട്
ഓ അതെയോ അതെയോ ഇവിടെ ഇവിടെ അങ്ങനെ ന്നെയാണ് ഏമ്
ചെലപ്പോം ന്നല്ല മഴ പെട്ട പെട്ടെന്ന് പെയ്യണോ അത് കഴിഞ്ഞ് ഒര് അഞ്ച് മിൻറ്റ് മഴ പെയ്ത് കഴിഞ്ഞാ പിന്നേം വെയ്ലെനെ
അതെ അതെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്യാണ്
ആ അതെ ഉ പിന്നെ ചായുടിച്ചോ
ആഹ ചായക്കെ കുടിച്ചു അവടെ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷാണ് ചായൊ കുടിച്ചു ഉ ഇവടെ ഇങ്ങനെ ഇരിക്ക്യാണ് മഴയൊണ്ട് എന്താ പറയാ പൊറത്തിക്ക്‌ വല്ലാണ്ട് എറങ്ങാന് പറ്റില്ലല്ലോ
ആ അതെ അതെ നേരത്തെ വെയ്ലാര്ന്നു വെയ്ലാര്ന്നപ്പഴും ബുദ്ധിമുട്ടായ്രുന്നു ഇപ്പ മഴയാ അപ്പഴും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്ക
ആ വെയ്ല് വന്ന്കഴിഞ്ഞിട്ട്ണ്ടെങ്കില് മറ്റേ എന്താ ചൂട്ള്ള സമയത്ത് ത്തുന്നല്ല ചൂടായിരിക്കും ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞഴ്ഞ്ഞാ പിന്നെ പെട്ടെന്ന് ന്നല്ല കാറ്റും മഴേരിക്കും കുട്ടേള് സ്കൂളൊക്കെ വിട്ടു വന്നോ
ആഹ് വന്നു വന്നു വന്നു ഇനി ഇവ്ട്ത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മഴയാ തുകൊണ്ട് വെള്ളം കെട്ടി കെടക്കും അതാണ് ഒരു പ്രശ്നം അവിടെയോ
ആഹ ഇല്ല വെള്ളം കെട്ടി കെടക്കൂല ഇവടെ അങ്ങനെ ഒലിച്ചുപോവും പൊറത്തി‌ക്കെറങ്ങാൻ പറ്റ്ലാന്നൊള്ളു പിന്നെ കരണ്ടൊക്കെ പോയിറ്റ്ണ്ട് ന്ന് ണ്ടെങ്കില് പിനെ ഇപ്പാ ഒര് ഇപ്പൊ ആദ്യത്തെ പോലെ അങ്ങനെയൊന്നും കൂടുതല് ടൈം എടുക്കൂല അപ്പ തന്നെ ശെരിയാവും
അതെയോ
ഉം ആഹ് ആ ആത്യോക്കെ ചെൽപ്പോ ഒന്ന് ഒരു ദിവസത്തെ കൂടുതലൊക്കെ ഇണ്ടാവില്ലേ മുന്നേ‌ക്കെ കരണ്ട് പോയിട്ടുണ്ടെങ്കിലും ആഹ
ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഇണ്ടായിട്ടില്ല പക്ഷെ ഈ കഴിഞ്ഞ ഒരാഴ്ച മൂന്ന് ദിവസത്തോളം ക കറണ്ടില്ലായ്രുന്നു വളരെയതികം ബുദ്ധിമുട്ട് ഞങ്ങക്ക് അനുഫവപ്പെട്ടു
അതെല്ലേ ആ അത് ശെരി ഇവടിപ്പ അടു അടുത്തെപ്പഴാന്നറിയോ അങ്ങനായത് ഒരു ചുഴലി കാറ്റ്ണ്ടായ്ര്ന്നില്ലേ മിന്നൽ ചുഴലിന്ന് പറഞ്ഞിട്ട് അവടെ ഇണ്ടായ്ര്ന്നോ
ഇവിടെ അങ്ങനെ അങ്ങനെ അധികം ഇണ്ടായിട്ടില്ല
ആ ഒരു പ്രാവശ്യട്ടോ ആകൊരു തവണെ ന്റെ ലയേ എന്റെ ജീവിതത്തിൽ ആതൊക്കെ ഒരു തവണ ഇങ്ങനെ ഇണ്ടായി ട്ടുള്ളു ഇപ്പൊ ഒരു കൊറച്ച് ഒരു വർഷായിട്ടില്ല ഒരു മിന്നൽ ചുഴലിന്ന് പർഞ്ഞിട്ട് ഞങ്ങളടുത്ത് ത്തുള്ള മരങ്ങൾ പോലും വീണു വലിയ്യൊരു മരണ്ടായ്രുന്നു അതൊക്കെ വീണു എന്താ പറയാ ആകെ പ്രേശ് നായി എന്നിട്ട് മൂന്ന് മൂന്ന് ദിവസ്ത്തിന്റെ അടുത്ത് കരണ്ട് ഇണ്ടായിരുന്നില്ല
ഓ അതെയോ ഓ ന്നമെനിക്ക് തോന്നുനു ന്നമ്ളിത്രേം ന്നാള് കറണ്ടൊക്കെ കൊണ്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് കറണ്ട് പോകുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് വയങ്കര ബുദ്ധിമുട്ട വെള്ളണ്ടാവില്ല ഫോണില് ചാർജ് ണ്ടാവി ല്ല ആത്യോന്നും ഫോണിന്റെ ആവശ്യം ഇണ്ടായിരുന്നില്ലല്ലോ ഇപ്പ ഫോണ് ഒരു സെക്കൻഡ് പോലും കുട്ട്യോൾക്കും വേണം ഫോണ് ന്നമു ക്കുംവേണം ഫോണെള് ചാർജില്ലെങ്കില് പവർ ബാങ്ക് ഇണ്ടെങ്കില് സുഗാണ് പക്ഷെ പവർ ബാങ്ക് ഇണ്ടായ്ര്ന്നില്ല കയ്യില് അങ്ങനെ, കൊർച്ച് ബുദ്ധിമുട്ടേനി. ഇൻവേർട്ടർ ഒന്നും അത്രൊന്നും നിക്കൂലെയ്.
അതെ അതെ, അതൊക്കെ തോന്നുമ്പോഴാണ് പണ്ടുള്ളവരെയൊക്കെ സമ്മതിക്കണം ഹ് ഹും. അവര് കറണ്ട് ഒന്നും ഇല്ലാതാണല്ലോ ഇത്രയും നമുക്ക് ഒരു ദിവസം പോലും പ പറ്റത്തില്ല. അതെ.
പിന്നീട് ഞെ എന്തുണ്ട് വിശേഷം, സ്കൂളിലെ കുട്ടികളുടെ വിശേഷൊക്കെ? കേൾക്കുന്നുണ്ടോ?
നല്ല അവര് അഞ്ച് മണി കഴിയും വരുമ്പോ, അവിടെയോ?
ഓ ഓ ആ ഇവിടെയും, ഇവിടെ പക്ഷെ അടുത്ത സ്കൂളായോണ്ട് മൂന്നര ക്കാമ്പഴത്തേക്ക് എത്തും. പിന്നീട് ട്യൂഷൻ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും.
ആ ട്യൂഷൻ ഇല്ല. ഞങ്ങളവിടെ കൊറേ നോക്കി ഏം കൊറേ നോക്കിന്നർഞ്ഞ ഞ്ഞഴിഞ്ഞാല് ട്യൂഷൻ ഇല്ല പിന്നെ ഓൺലൈനാണ് പക്ഷേ, അത് കാര്യല്ല. ഉ ചെലപ്പോ ഞ ആൺകുട്ട്യളാവുമ്പോ
വെറുതേ ടൈമ് വേസ്റ്റാവ ചെയ്യ, സമയം കളയ ചെയ്യ ആ അടുത്ത് വേറൊന്നുല്ല. പിന്നെ അഞ്ച് മണി കഴിയും, അഞ്ചേ പത്തൊക്കെ ആവും വരുമ്പോ
ഓ ഓ
പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ചോറ് കൊടുക്കും, നാല് മണിക്ക് വന്നാലും ചോറെന്നെ കൊടുക്ക നിങ്ങളോ?
ഇവിടെ എന്തെങ്കിലും രാവിലത്തെ ഭക്ഷണം എന്തേലും ബാക്കി കാണും. ചോറൊന്നും അത്ര ഇഷ്ടല്ല ഹ് ഹും. ആ രാവിൽ എന്തേലും കാപ്പി തയ്യാറാക്കി വെച്ചിട്ടിരിക്കും. പിന്നെന്താണ്?
ആ ആ ചോറ് കൊടുക്കും. ഏ അതു കഴിഞ്ഞിട്ട് കളി
കഴിഞ്ഞി പിന്നെ
ആ ആ അവർക്ക് അവരുടെ കൊറച്ച് സമയം വേണല്ലോ അവരുടേതായെ കേട്ടില്ല. ഹലോ
ആ ആ ആ എന്നിട്ട്പ്പൊ ഒന്ന് കടയിൽക്ക് പറഞ്ഞയച്ച് ആ ഒന്ന് കടയിൽക്ക് പറഞ്ഞണയച്ചുന്ന് പറയ ഹലോ
ഓ ഓ ഓ
ആ കടേൽക്ക് പറഞ്ഞയച്ച്, ഒര് ലാഗ്ണ്ട്ട്ടോ അഅ് സാരല്ല ഇപ്പങ്ങനെ പോട്ടെ. കടയിൽക്കൊന്ന് പറഞ്ഞയച്ചു ഏ... അത് കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞിട്ട് ഇനിയിപ്പം എഴുതാനുള്ളത് ഇനിയിപ്പോ ബാങ്കൊട് ബത്തേനും ആറ് ഏ ആളല്ല, ഒര് ആറേ മുക്കലാവ്മ്പ നും എഴ് എഴുതൽ കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പഠിക്കാലോന്ന് വിചാരിച്ച് അ അവിടെ എങ്ങനെ പഠിക്കാനൊക്കെ?
ഇവിടെ ട്യൂഷന് പോയിട്ട് വരുമ്പഴത്തേക്ക് ഏഴ് മണിയാകും, പിന്നീട് പഠിത്തൊന്നും ഇല്ല, പിന്നെ രാവിലെയാണ് എഴുന്നേൽ വര്. അവർക്ക് രാവിലെയാണ് താത്പര്യം. വന്ന ഉടനെ ക്ഷീണായിട്ട് കടക്കും. ഉം.
അതെലെ. ആ ഇവനു ഭയങ്കര വികൃതിയാണേ ഇപ്പോ ഭയങ്കര ടയേർഡാ ക്ഷീണാണ്. ഒരു ഒമ്പത് മണിക്കൊക്കെ ആവും. ഒമ്പ ത്തിനാകടക്കും. ഇപ്പൊ രാവിലെ എപ്പഴാ എണീക്കാ?
അഞ്ചര ആറ് മണിയാവുമ്പൊ എഴുന്നേൽക്കും. കാരണം രാത്രി നേരത്തെയാണല്ലോ കെടക്ക
ആ ആ ഇവർക്ക് ആ ആ ഇവന്... ആറ് മണി കഴുയുട്ടോ.
ഓ ഓ ഇവിടെ രാവിലെ എല്ലരും ഒണരുന്നോണ്ട് അതിന്റെ കൂടെ ഒണരും.
ട്ടൊണ്ട്ങ്ങനെ ആ ആ
ഓ
വിടെയൊണരൂലട്ടോ ചിലപ്പോഴേ എണിക്കോ
ഓ ഓ
അവന് വലിയ മോന് സ്കൂളിക്ക് പോകാനാവുന്ന സ സമയക്കാവുമ്പത്തിനേ എണീക്കുള്ളൂ ചെലപ്പോ എന്തെങ്കിലും സൗണ്ട് എന്തെലും ചെയ്താ മാത്രാണ് നേരത്തെ ണീക്കൊള്ളു
ഓ ഓ എത്രേലായി രണ്ടു പേരും
എം
കേക്കാവോ? ഹലോ കേൾക്കാവോ? ഹലോ ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാവോ? ഹലോ ഹലോ ഹലോ കേൾക്കാവോ? ഹലോ ഹലോ ഹലോ